ഹലോ കേക്ക്ണില്ലേ
ആ ക്കേക്കാം
ന്തൊക്കെണ്ട് വിശേഷം
വിശേ മക്കളൊക്കെ പോയോ
മക്കള് പോയി ഇനി വൽതും കൂടി പോവാണ്ട് രണ്ടണ്ണം പോയി
ആ ആ വൻ എത്രാം ക്ലാസ്സിലാ വലുത്
വൽത് പ്ലസ്ടു കഴിഞ്ഞ് ഇനി ഒരഅകൗണ്ടിങ്ങിന്റതാ
അകൗണ്ടിങ്ങിനാ പോണത് പതിനൊന്ന് മണിയൊക്കാവുമ്പോ പോയാമതി
ഓ ഓ ആ ആസ്മ ആയിരിക്കും അല്ലെ
കേട്ടില്ല രണ്ട് തവണ ഒക്കെ കൊടുക്കാം
ആ ആ അഹ്
ആ അപ്പ എല്ലാ ഏതിനാ പോന്നത് കമ്പ്യൂട്ടർ ഏതാ പഠിക്കണ
അക്കൗണ്ടിങ്ങും ഗ്രാഫിക് ഡിസൈനിങ്
ഓ ഓ ആ അതന്ന
രണ്ടാമത്തെ അത്ത ക്ലാസ് അവന കൊണ്ടാക്കാൻ വേണ്ടി പോയതാനി പോയി പോയിന്നിട്ടോളിപ്പോ
എന്നാത് എട്ടാം ക്ലാസ്സിലാ ഓ ഓ മൂന്നു പേരാണാ
മൂന്ന് പേര് രണ്ട് ആണും ഒരു പെണ്ണും
ആ ഈ മൂത്തതാന്ന പെണ്ണ്
മൂത്തതാണ്
ഓ
ചെറുത ആക്കൂട്ടി
ആ ഞാ എനിക്ക് രണ്ട മക്കള് മൂത്താക്ക് മൂന്നര വയസു സ്കൂളിലാണേ ഇളയാക്ക് മൂന്ന് മാസം
ഏയ് ചെറിയ കുട്ടികള അല്ലെ
എന്റെ കല്യാണം കഴിഞ്ഞിട്ട് പത്തൊമ്പത് വർഷം കഴിഞ്ഞിട്ട്
ആ ഞ അഞ്ച് വർഷം
രണ്ടായിരത്തി ആറില്
ആ ഹ
ഭക്ഷണം കായോടെ കഴിച്ച പിന്നെ കായോ
എന്താ
ഉച്ചക്കിട്ടന്നൊക്ക ആയോ
ഇല്ല ഇന്ന് കൊച്ചിന് പോകണ്ട കൊച്ചി നേരം സ്കൂളിൽ പോയിട്ട് സ്കൂളിൽ നിന്ന് വീണിട്ട് വന്നേട്ടാ പ്പ ന്ന് വേദനയും കാര്യ ക്ക യോണ്ട് ഇന്ന് വിട്ടില്ല പിന്നെ രാവിലെ ഉൾക്കണ്ടല്ലോ സ്ൂള പോകാന ഇല്ലല്ലോ പുപ്പന്റെ ഉച്ച കേറള്ളായിരുന്നു സ്കൂളിൽ പോവനെ അവന് രാവിലത്തെ കാപ്പി തന്നെ ഉച്ചക്ക് കൊടുത്ത വിട്ടാൽ മതി ചോറ് വേണ്ടെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഇനിപ്പോ രാവിലെ ചോറാക്കണ്ടല്ലോ അല്ല ധൃതി ആക്കണ്ടല്ലോ പതുക്കെ മതിയില്ലേ
ആ മറ്റേതാ നമ്മുടെ നേരത്തെ ആവും ഇതന്നെ മേല് പോകു
ആ
അല്ലെ കൃത്തിയാം പോവാന കൊണ്ടുപോകാന ഉണ്ടെങ്കി വോവോ
ആ അത് ശരിയാ പക്ഷെ നമ്മള് അത്യാവ്യപ്പെട്ട ച ചെയുമോൾ എന്തെങ്കിലൊക്കെ ഒരു മിസ്റ്റേക്ക് വരും ഇപ്പൊ പിന്നെ അത്യാവശ്യം ഇല്ലല്ലോ പതുക്കം വച്ചാ മതി സോനായി കറി മീൻ വാങ്ങാൻ പോയതേ ഉള്ളു മാങ്ങിച്ചിട്ട് വന്നിട്ട് വേണം
അ ശരി വിട്ടിലാരക്കെല്ലേ
സ്മരെ വീട്ടില്ല ഇവിടെ ഹസ്ബൻഡ് മ്മ പാപ്പാ പെങ്ങള് പെങ്ങള് വെച്ച് പിന്നെ എന്റെ ണ്ട് മക്കള് എല്ലരും ഉണ്ട്
വിട്ടിലെ ചെടിക കണ്ടോ
ആ ഉണ്ട്ണ്ട്
ഉ പൂക്കൾ
ആഹ പൂക്ക പൂക്കളുണ്ട് പിന്നെ ചക്ക മാങ്ങ കാറമത്തി റംബൂട്ടാനെ ഫാശം ഫ്രൂട്ട് കരുന്നില്ലിക്ക ഉം പിന്നെ അങ്ങനെ കൊറച്ച് സംഭവങ്ങുണ്ട് മുളക് തക്കാളി മുരിങ്ങിയ ക അങ്ങനെയക്ക അഗസ്തിയും ഞാനല്ല അമ്മാവ
അ ശരി
ഞാന കൊച്ചുങ്ങളെയ കൊണ്ട് അതിലോടെ കൂടെ ഇറങ്ങിയാ
ആ വ ഉം
കോടിക്ക കൊച്ചികളുംൂുമ്പ അടുത്തത് മാറാനും സമ്മയികൂല
ആ
നമ്മൾ അതെല്ലാം ചെയ്യും അത് തന്നെ കൃഷിയൊക്കെ പൊറത്തൊക്കെ ഇക്കാക്ക് രണ്ടാഴ്ച കൂടുമ്പോഴേ ലീവ് കിട്ടുവുള്ളേ ഹസ്ബൻഡിന് അപ്പൊ പോ
അത് ശരി ഭഷണം കഴിക്കാനൊക്കെ പോലണ്ട്
ഏ
പുറത്തു പോയി ഭക്ഷണം കഴിക്കാന്ന് ചോദിച്ച
ആ ഉണ്ട് ഉണ്ട്
ആ
പുറത്തു പോയി കഴിക്കും പൊറത്തു പോയിട്ട് ഹുസ്ബൻഡിന്റെ കൂടെയല്ല അവര് ജോലി സ്ഥലത്താണെങ്കിലും നമ്മള് ഞാനും അമ്മാവി നാത്തൂന്നും കൂടെ പോവും
പേ
ആ അങ്ങനെ അമ്മാ വീട് അങ്ങനയേ തോന്നൂല ഇവിട നിക്കുമ്പോ നമ്മടെ സ്വന്തം വീട്ടി നിൽ ക്കുന്ന പോലെ എല്ലാം ചെയ്യാം അവരെവിടെ പോണമെങ്കിലും എന്നേം കൊണ്ടു പോകും അങ്ങനെയൊക്കാ
ഉം പ്രായുണ്ടാ ഉമ്മാക്ക്
ഉം പത്തമ്പത് വയസ് വരും മൂത്ത മോൻ എന്റെ ഭർത്താവ് മൂ ത്തമോനാ
ഏ എന്താ മക്കളെ
ഏ മൂന്ന് മൂന്ന് മൂന്ന് ഒരനിയനും കൂടുയുണ്ട് അവര് ഇവിടെ ഇല്ല എറണാകുളത്തെങ്ങാണ്ട് ജോലിക്ക് പോയതാ
ആ കല്യാണം കഴിച്ചോ ഏ ഇല്ലാ
അങ്ങനെ പിന്നെ നിങ്ങക്ക് കൃഷിയൊക്കെ ഉണ്ടോ
എനിക്ക് നാ പ്ലാവുണ്ട്, മാവുണ്ട്, അമ്പൂട്ടാണ്ട് ഡ്രാഗൺഫ്രൂട്ടിണ്ട് പിന്നെ കൻസ് ത്തെണ്ട് അങ്ങത്തണ്ട് പിന്നെ തെങ്ങും, കൗങ്ങും കൊറച്ച് നാല് അഞ്ച് തെങ്ങുണ്ട് കവുങ്ങ് കൊറച്ചുണ്ട് പിന്നെ അമ്മാക്കുണ്ട് കപ്പ അതേപോലെ മഞ്ഞളൊക്കെ അങ്ങനത്തെ കൃഷിയെക്കെയുണ്ട് ഉച്ചക്കെന്താ ഉണ്ടാക്കണത് അന്നിട്ട്‌ ഹലോ ഹലോ ഹലോ കേക്കണില്ലേ ഹലോ ആ കേൾക്കില്ലേ ആ ശരി ഉച്ചക്കെന്താ ഉച്ചക്കതെന്താക്കണാ ചോയ്ച്ചേ
ഉച്ചക്ക് മീനെന്താ കിട്ട മീൻ എന്താ കിട്ടുന്നേന്ന്നോക്കട്ട് മീൻ കിട്ടിയില്ലെങ്കിൽ ചിക്കൻ വല്ലോം വാങ്ങും
ആ വണ്ടിയെ ഓട്ടുവോ
ഏ
കൂട്ടിക്കൂട്ടി വെച്ച് ആ
ക്കില്ല അവര് അമ്മാവി നാത്തൂനൊക്കെ ഓട്ടിക്കും ഞാൻ ഓട്ടിക്കൂല
അമ്മായി പഠിച്ചോ ഓട്ടുവോ നമക്ക് പടിച്ചൂടെ
ഓഹോഹോ
ഇല്ലേ ഉണ്ടില്ലേ
ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് രണ്ടല്ലാ മൂന്ന് നാത്തൂന് ഒരെണ്ണം ഉണ്ട് അമ്മാച്ചനേട്ടനും ഉണ്ട് പിന്നെ ഹസ്ബൻന്റിനും ഉണ്ട് ഹസ്ബൻന്റിന്റെ അനിയനും ഉണ്ട് നാലാളുണ്ട്
അത് ശരി അല്ല നാത്തു
നാത്തൂന്റെത് അമ്മാച്ചന് ഇപ്പൊ ആഹ് അള ഭർത്താവ് ഗൾഫിലാ അപ്പൊ അവള്
ഏഹ് അത് ശരി പിന്നെ എന്തൊക്കെ ഭക്ഷണം ഉണ്ടാക്കും
ഞാനാ
ഉം
ഞാൻ എല്ലാം ഉണ്ടാക്കും
ഉം
എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടാണെങ്കിലും അങ്ങനെയൊക്കെ ട്രൈ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടാ ഇപ്പല്ലാം ഉണ്ടാക്കും ഞാൻ തന്നെ ഉണ്ടാക്കുന്നത് നിങ്ങള് വേറെയണാ
ആഹ് ഞാൻ വേറെ സ്വന്തം വീടാ
ആഹാ
ഇവിടെ അടുത്ത് തന്നെയാണ് തറവാട് ല്ലേ ഉമ്മീ എളച്ചനും അനിയനൂണ്ട് അവിടെ പിന്നെ രണ്ട് നാത്തൂ ഉമ്മ അവ്ടെണ്ട് ഓലൊക്കെ കല്യാണം കഴിച്ചൊട്ത്താണ് തൊട്ടടുത്തെന്നെ അണ്ട് വീടും അടുത്തട്ത്ത് തന്നെ
അടുത്തടുത്തന്നെല്ലേ
ഉം
പിന്ന ഉച്ചത്തിന് ഉച്ചത്തനല്ല ആയാ
ഇന്നെ ഞാൻ ചോറ് കയില്ല ചോറിന്ന അരി ഇട്ടിട്ടില്ല അപ്പ ഇവിടെ കൊണ്ടേക്കാൻ പോയി പിന്നെ വാണ്ട ഓൻ കൊണ്ടൂലാ ആ അവിടന്നും വാങ്ങൂല ഇവിടന്ന് കൊണ്ട് പോവൂല
കഴിക്കൂല്ല പ്പ ഉച്ചയ്ക്ക്
ആഹ് ഞാൻ ചോറുണ്ടാക്കി തരാന്ന് പറയും ഇപ്പ ഉണ്ടെങ്കിലല്ലേ
പിന്നെ അവിടെ എന്താ ചരങ്ങ ചരങ്ങ കറിയായിന്ന് ചോറിന് തവള തൽക്കാന് ആയിന് പിന്നെ പയറുപ്പേരി കവേജ് ഉപ്പേരി ഇണ്ടാക്കണം പയർ
ഉം ആഹ ആഹ
ഇന്നലെ പണിക്കർണ്ടായിന് പിന്നെ ഓൽക്ക് ചിക്കാൻ കൊണ്ട് വന്ന് അപ്പൊ പൊരിച്ചാല് കൊറച്ച് കായം കൂട്ടിച്ച് ഫ്രിഡ്ജ് അത്
ഹഹ ഹ
വേമായിെ ചോറും കറി കൊക്ക് ചോറും ഭക്ഷണം വേണ്ടിന് അപ്പൊ വേആയി യെല്ലോ
ആഹ അത് പിന്നെ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കി നമ്മള് പെട്ടന്ന് ആക്കൂല്ലേ ജോലിക്കാരും കൂടെ ആകുമ്പോ അവർക്ക് കറക്റ്റ് സമയത്ത് കൊടുക്കണ്ടേ എന്തന്റെ ജോലി നടക്കുന്ന
അത് തെങ്ങും കവുങ്ങുവേ വളണ്ടല്ലേ
ഓ ഓ ഓ അതിന്റെ ആഹ
ഉം അല്ല കൊറച്ചള്ളൂ ആയ്തെങ്ങള്ളൂ പിന്നെ കൊറച്ച് കവുങ്ങ് ണ്ട് അവിടെതുണ്ടോ വായന്നുല്ല ഒരു വായ ഞാൻ വെച്ചീന് അത് ഒടിഞ്ഞ് പേ പോയി
ഹ ഹ ഹ അ എന്തര് ഉണ്ടാെന്ന് ചോയിച്ചാ
ഏ എന്ത കൊക്കോക്കായ്
കൊക്കോക്കായില്ല ഇവിടെ ഇവിടെ അടുത്തൊന്നും അതില്ല ആഹ ചോക്ലേറ്റ് ചോക്ലേറ്റ് ആ ഈ ഏരിയയിലൊന്നും ഇല്ല ആർക്കുംല്ല
ഏ ഇവിടെ ഇണ്ട് മരം
നമ്മള് ജില്ല വേറെയാണ്
ആ
ഈ ജില്ലൽ നമ്മള ഈ ഭാഗത്തില്ലേ
ഇല്ലതെ ആഹ്
ഉ
പിന്നെ എന്തൊക്കെണ്ട്
പിന്നെന്ത ഇല്ല ഇന്നില്ല ഇന്നലെ ഇന്നല രാവിലെൊക്കെ വെയിലായിരുന്നു ഉച്ചക്കശം ഉണ്ടായിരുന്നു കുറച്ച്
ആഹ ഒന്ന രാവിലെ ഇവിടെന്ന രാവിലെ ഇവിടെല്ലയേനി വടിഹ അതിന്റെ എഷം പിന്നങ്ങ ചെറുങ്ങനെ പറയുന്നില്ലന്ന് വേലും ഇില്ല മഴയില്ല നല്ലക്ക
ആഹാ ഇന്നലെ നല്ല വെയിലായിരുന്നു വെയിലാണ്ട് തുണിഴട്ടക്ക മൊത്തം മഴയും പെയതു തുണിയന്ന് അനക്കാൻ വേണ്ടി ആ എങ്കി പിന്നെ ശരി വിളിക്ക ഹലോ